ആ ഹലോ കേ ന്നുണ്ടോ ഹാഹ് എന്തുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം
ഉം ആ പിന്നേ വീട്ടില് പക്ഷികള് മൃഗങ്ങള് അങ്ങനെന്തെലുക്കെയുണ്ടോ
ഇല്ല അങ്ങനൊന്നുംല്ല്യ ഒന്നുംല്ല്യ പക്ഷികളും മൃഗങ്ങളൊന്നായിട്ടൊന്നൂല്യ
ആഹ് ഇവിടെ കൊറച്ചു ലൗബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് പരിപാലിക്കുക എന്ന് പറയുന്ന ഭയങ്കരൊരു ബുദ്ധിമുട്ടുള്ളരു കാര്യായിരുന്നു. ലവ്വേഴ്സിന്റെ പിന്നെ കുറച്ച് പൂച്ചയുണ്ട് ഞങ്ങളുടെ ഒരു ങ്ങക്ക് ഒരു പൂച്ചയുണ്ട് അത് ഇപ്പൊ പ്രസവിച്ചു മൂന്നു കുട്ടികളാണ് നല്ല ക്യൂട്ട് നല്ല മൂന്ന് കു കുട്ടികളുണ്ട് ഇപ്പൊ ഞങ്ങക്ക് അവിടെ പൂച്ചയൊന്നും ഇല്ലല്ലേ
വരണണ്ട് അല്ലാതനമ്മള വീട്ടില് വളർത്തണതായിട്ടില്ല
കൊടുക്കുവാ നല്ലതാണ്
ആഹ് ഫുഡൊക്കെ കൊടുക്കും ഫുഡൊക്കെ കൊടുക്കും അയിന് ഇള അവിടെഅവിടെ എപ്പോഴും ഉണ്ടാവും ലൗബിഡ്സും
ആഹ് പിന്നേ ഈ തുണികളൊക്കെ തയ്ക്കാനൊക്കെ അറിയോ
തയ്ക്കാനറിയ പക്ഷെ നമ്മളെ ഈ കീറീതൊക്കെണ്ടാവല്ലോ അതൊക്കെ അടി ക്ക പിന്നെ ഷെയ്പാക്കാ അങ്ങനൊക്കെറിയുള്ളൂ അല്ലാതെ
ആഹഹ ആ മെഷ്യൻ ഉണ്ടല്ലേ ആ ഇലക്ട്രിക്ക്യാ
അല്ലല്ല സാധാ
ആഹ് സാദാ മഷ്യനാ
ഉം
ഇലട്രിക്കാണ് ഒര് ഇലട്രിക്കാവുമ്പോ ഒരുപാട് കറണ്ട് ബില്ല് വരുവായിരിക്കും അല്ലേ ഉം എനിക്ക് ഒരെണണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ അത് തയ്ക്കാൻ പറ്റില്ല അത് ചെറിയ മെഷീനാണേ തുണിയായി വെക്കാനുള്ള സ്പേസ് അതിനകത്ത് ഇല്ലാതോണ്ട് അതങ്ങനെ ഇരിക്കുന്നുവിടെ ഞൻ ഈ ഓൺലൈൻ വഴി മേടിച്ചതാ
ഓൺലൈനിവഴിക്കാവുമ്പോ മേടിക്കുമ്പോ നമ്മൾ നല്ലോം നോക്കണം
പിന്നെ അത് ഒരാളെന്നോട് പഠിപ്പിക്കാന്ന് പറഞ്ഞായിരുന്ന മെഷീ പിന്നെതെങ്ങനെ വെട്ടണ എങ്ങനെ ഈ യൂട്യൂബിനകത്ത് ഇങ്ങനെവെട്ടുന്നതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്ന് പറഞ്ഞു അം അപ്പ അതിനാവുമ്പോ നമ്മള് ഒത്തിരിപൈസ കൊടുക്കണം അത് പഠിപ്പിക്കുന്ന അവര് വെട്ടി തരുന്ന തൊന്നും നമ്മുക്ക് മനസ്സി ലാവില്ലാന്ന് പറഞ്ഞു അപ്പൊ ഇതിലിങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു എന്നോട് ഇങ്ങനെ സംസാരിച്ച ഒരാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലാസ്സുണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചീതാ മതി അയ മൂന്ന് മാസത്തെ കോഴ്സാണ് എ് അഞ്ഞൂറ് രൂപ കൊടുത്താ മതി അം പഠിപ്പിച്ചു തരുന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അത് വെട്ടുന്നൊങ്ങക്കെ നമുക്ക് നല്ലോണ്ണം മനസ്സിലാകും അതെങ്ങനെയാ എന്താന്നുള്ളത് മനസ്സിലാവും ആ ഇതിപ്പം മറ്റേതാമ്പോ നമ്മൾ എന്ത് പഠിച്ചാലും നമുക്കത് വെട്ടുന്ന എങ്ങനാന്നുള്ളത് മനസ് സിലാവത്തില്ല
അതെ ഓരോ വീഡിയോ ചെയ്യുമ്പള് അയിനനുസരിച്ച് നമ്മള് നോക്കി ഇങ്ങനെ നിക്കണംല്ലോ ഇതാവുമ്പോ വെ ക്തായിട്ട് പറഞ്ഞരിക്ക അല്ലേ
ആഹ് ഓൺലൈൻ വഴി എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മൾക്കതൊന്നും കണ്ടിട്ട് ഞാനത് കുറേ ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ അ ഇതിനകത്ത് കാണുന്നതൊക്കെ ഒന്നു വെട്ടിപ്പഠിക്കാവന്നുള്ളേ പക്ഷെ അവരത് അളവെടുക്കുന്ന ആ ഒരു ഇതോ ഒന്നും നമുക്ക് അറിയത്തില്ല എങ്ങനാ എന്താന്നുള്ളത് അതുകൊണ്ട് അതങ്ങ് വിട്ടു എനിക്ക് പക്ഷെ അത് ഇഷ്ടവാണത് അങ്ങനെ വെറുതെ വീട്ടി ആ വീ ട്ടിയിരുന്ന് എന്തേലും നമ്മുക്ക് നമ്മടെ ഡ്രസ്സുകള് തയ്ക്ക ആ ഒരു ഇത് പ്ച് മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുത്ത് പൈസ മേടിക്കാനല്ല നമ്മക്ക് വീട്ടി ഇരുന്ന് എന്തെലു ഒക്കെ പണി ചെയ്യാവല്ലോ നമ്മുടെ ശരീരൊക്കെ ഒന്നു അനങ്ങല്ലോ നമ്മളിപ്പ പണ്ടത്തെ പോലെ കെളക്ക അങ്ങനുള്ള കാര്യങ്ങളൊന്നുല്ല മ്മള് വീട്ടിലുള്ള പണി ചെയ്യുമ്പം നമുക്ക് നല്ല ആരോഗ്യവും കിട്ടുന്നില്ല എനിക്കാണെ കാലിനും കൈക്കും ഒക്കെ വേണേ എനിക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം കൊറോണയുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കൊറവാ എനിക്ക് അപ്പ അതോണ്ട് എനിക്ക് കാലിനും കൈക്കും ഒക്കെ നല്ല വേദനയുണ്ട് ഏഹ് എന്തുവാ നമക്ക് സ് ഈ ഒരു ബ എന്താ പറയാ ബലക്ഷയം പോലെ കൊറച്ച് നേരം നിന്ന് ആഹ് കൊറോണ വന്നതിന്റെ ആ ഒരു ഇത്
ഇത്ണ്ടാവൂല ന അത എല്ലാർക്കും പറഞ്ഞേക്ക
ആഹ് എനിക്ക് വന്ന ഓ പിന്നെ എനിക്ക് ഭയങ്കരായിട്ട് സീരിയസ അത് ഞാന് ഡ്യൂട്ടി ടൈമില് തന്നെ എനിക്ക് വ ന്നതാ മാസ്ക് മാറ്റിയപ്പോ എനിക്ക് കിട്ടിയതാ ഹോസ്പിറ്റലഡ്മി റ്റായിട്ട് പിന്നെ എനിക്ക് വീണ്ടും ഞാനാ ആ ഒരു മാസം റെസ്റ്റ് എടുക്കാതെന്നെ വീണ്ടും ചെന്ന് ഡ്യൂട്ടി കേറിയപ്പോ എന്നെ ഡോക്ടർ വഴ ക്കേഞ്ചി പറഞ്ഞു ഇപ്പൊ എന്തിനാ വന്നതെന്ന് ചോയ്ച്ച് മുക്ക് വേറെ സ്റ്റാഫ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മള് പെട്ടന്നു തന്നെ ചെന്നത് അപ്പൊ നമ്മള് നല്ല ഫുഡ് പ്രോട്ടീൻ സായനങ്ങളൊന്നും ഞാനങ്ങനെ കഴിച്ചില്ലായിരുന്നു അപ്പൊ എനിക്ക് ഈ ഡ്യൂട്ടിയുടെ ഇടയിൽ നിൽക്കുന്ന സമയ ആയപ്പോ എനിക്ക് കൊറച്ചു നേരം എനിക്ക് നിക്കാൻ വയ്യ വീക്ക്നെസ്സ് തുടങ്ങി എന്റെ കാലിന് രണ്ടിനും ഭയങ്കര ഇതായിട്ട് കൊറ ച്ചേരം നിന്ന് കഴിയുമ്പോഴത്തേനും കായവിടേലും ഇരിക്കണം തളർന്നു പോവുന്ന പോലൊരു ഇത് പിന്നെ ഞാനത് ഡോക്ടറിനെ കാണിച്ചപ്പം ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് ഇതുപോലെ കൊറോണ വന്നതല്ലേ നല്ല ഫുഡ് എടുക്കഞ്ഞിട്ടാണ് ആ പിന്നെ നമ്മുടെ പഴേ സെല്ലെല്ലാം നമ്മുടെ നശിച്ചുപോയി പുതിയതു ഉണ്ടാകാൻ വേണ്ടിട്ട് അത് കൊറച്ച് ടൈം എടുക്കും അപ്പ അത് റസ്റ്റ് എടുക്കണമായിരുന്നു അന്ന് ഡ്യൂട്ടിക്ക് വന്നതായിരുന്നു അത് ഇതായിപ്പോ പക്ഷെ എന്നിട്ടും വേദനയുണ്ട് അപ്പൊ ഞാനപ്പ അതോർത്തു വാതം വല്ലോ ആ ണോന്നറിയാൻ വാതത്തിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇനി വൈറ്റമിൻ ഡി ത്രീ കൊറഞ്ഞിട്ടാ ട്ടാന്ന് എനിക്ക് ല് എഴുതി തന്നു പക്ഷെ ഭയങ്കര ചാർജ് അത് ആയിരം രൂപയൊക്കെ കൊടുക്കണം ആ ടെസ്റ്റിന് അവോണ്ട് ഞാൻ അത് ചെയ്തില്ല ബാക്കി എല്ലാം ചെയ്തു
പിന്നെ എല്ലാത്തിനും നല്ലാ റേറ്റാണ് നല്ല വെലയാണ് എല്ലാ
അതെ അതെ ബ്ലഡ് ടെസ്റ്റിനെല്ലാം ഞാൻ ഗവർമെന്റിലാ പോയത് എന്നിട്ടും എനിക്ക് ഒത്തിരി പൈസയാന്നോള്ളാതാ
ഗവൺമെന്റില് പോയാലും ഈ വല്ല്യയവർക്ക് പൈസ വേണേ കുട്ടിക്കാണല്ലോ അവ്ടെ പരിഗണന തെരുള്ളൂ ഗർഭിണികൾക്കും ഇനി അല്ലാത്തവക്കീ പൈസ എട്ക്കണ്ട്ല്ലോ
കാർഡിന്റെ അടിസ്ഥാനത്തില് നമക്ക് കൊറച്ച് കൊറയും ഹാഫ് കൊടുത്താ മതി
അതെ ഹാഫാണ് നമ്മക്ക് കൊടുക്കണം ഗവൺമെന്റ് നമ്മള് പോയോക്കാം പ്പോട നമ്മള് കൊറച്ച് എല്ലാം കൊടുക്കേണ്ടി വെരും
ആഹ് അതെ അതെ പിന്നെ അവര് നമ്മളെ നല്ലായിട്ട് നോക്കത്തും ഇല്ലാ ട്ടേ ഒന്നാത് നമ്മള് അങ്ങോട്ട് ചെല്ലുവാ വ ചെല്ലുക നമ്മക്ക് വെ വിവരം ശെരിക്കും പറയാന്നതിന് മുമ്പ് അവര് കാര്യം എഴുതും അടുത്താളെ വിടാൻ പറയും നമ്മക്ക് ഈ പൈസ ഒണ്ടാരുന്നേ നമ്മള് പ്രൈവറ്റിൽ പോയി അങ്ങനെ ഇത് ചെയ്യത്തില്ലേ നമ്മക്ക് ഇല്ലാത്തോണ്ടല്ലേ നമ്മള് ഇവരുടെ അടുക്കെ ചെല്ലുന്നത് അപ്പം അവർക്ക് ആ ഒരു പരിഗണന നമ്മളോട് ഇല്ലേന്നാനും
അതെ നമ്മള് ഒരു രോഗം പറയുമ്പോഴത്തേനും ഓല് ഒരു വേഗം എഴുതി തരും നമ്മളെ ഒന്ന് പരിശോധിച്ചാല് ചെലടത്ത് കേട്ടോ ഒന്ന് പരിശോധിക്കോ ഒന്നും ചെയ്യൂല്ലാ ചെല സ്ഥലത്ത് ചെല സ്ഥലത്ത് അതേ
അല്ലാത്തവരെയൊക്കെ ഇതാ ഉം
ഉം
ഓപ്പറേഷൻ ആണെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മള് പൈസ കൊടുക്കണം മുൻകൂർ ജാമ്യം പൈ സാ കൊടുത്താ മാത്രേ നല്ല രീതില് നമക്ക് ഓപ്പറേഷനും ചെയ്ത് തരത്തുള്ളൂ ഇവര്
ഉം ഞാൻ നഴ്സായിട്ട് വർ
ച്ചാ പഠിച്ചെറങ്ങുന്നല്ലേ അവര് അപ്പം നമ്മളൊന്നും
അതെ നഴ്സായിട്ട് വർക്ക് ചെയ്തിനീക്കുവല്ലേ
ആ അത് തന്നെ ഇപ്പം അത് റിസൈൻ ചെയ്തു ഞാനിപ്പോ ഒര് വർഷവായി ഇപ്പോ എനിക്ക് ഈ കാലുകൾക്കൊക്കെ വേദനയായിട്ടേ കുറേ നേരം നിക്ക മ്പോഴെ വെരിക്കോസ് വെയിനും വന്നാരുന്നു അത് ഡോക്ടറിനെ കാണിച്ചപ്പോ പറഞ്ഞു ഒരുപാട് നേരം നിന്ന് ഡ്യൂട്ടി ചെയ്യുന്ന കൊ ണ്ടാ എനിക്ക് ഐ സി യുവിലാരുന്നു ഡ്യൂട്ടി അപ്പൊ നിക്കുന്ന ഒരു പ്രശ്നം കൊണ്ടാ ണ് എനിക്ക് വെരിക്കോസ് വെയിൻ വന്നത് അപ്പോ അതൊക്കെ ഒന്ന് മാറാനായിട്ട് പിന്നെ ഇത്രയും നാളും ഡ്യൂട്ടി ഇതൊരു പത്ത് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു ഇനിയിപ്പം അത് കഴിഞ്ഞപ്പോ പറഞ്ഞ് റെസ്റ്റ് എടുക്കാവുന്നൊ ഉള്ള ഒരു ഇപ്പോ പത്ത് മുപ്പത്തഞ്ച് വയസ്സുവായി അപ്പം പിന്നെ ഇനി ഇപ്പം ഒന്ന് റെസ്റ്റ് എടു ക്കാന്നുള്ള ഇതില് ഞാൻ ഒരു വർഷമായി ഇപ്പം റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ് അപ്പം ശരീരം ഒന്നും എന്റെ അങ്ങോട്ട് എന്താ പറയാ എനിക്കൊന്നും ഒര് മൂവ്മെന്റ് ഇല്ലാത്ത ഇതില് ഇരിക്കു രിക്കുവാണ് ആ പഴയതെന്ന് പറഞ്ഞാ പണ്ടെന്ന് പറഞ്ഞാ ഞാൻ വെള്ളം കോരും നമ്മള് എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ വെ വെള്ളം കോരുവേം കെണറ്റീന്ന് വെള്ളവൊക്കെ കോരുവേം മിറ്റടിക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പം അങ്ങനൊന്നും എന്തോ ഒന്ന് തുണി അലക്കും അത്രയൊക്കെ ഉള്ളൂ ഇല്ല
ഒന്നും ഇല്ലല്ലോ മുറ്റത്ത് ഇതൊന്നും അടിച്ച് വാരാനായിട്ട് പിന്നെ ഞമ്മളെ ഈ ന്ന് ഉണ്ടാക്കണ ഇവട്ന്ന് ള്ളത് ണ്ടാവൂല്ല
അ അതെ
പ്രകൃതിന്ന്ള്ളതേ ണ്ടാവല് ഞമ്മള് സ്വയം ണ്ടാക്കണതേ ണ്ടാവൊള്ളൂ കുട്ടികൾ ഇതാക്കണോ ഇതൊക്കെ
ചെലപ്പോ ഓർക്കും യോഗ ക്ലാസ് ചെയ്താലോന്ന് ഓർക്കും പിന്നെ കൊറച്ച് പ്രാവശ്യം ഞാൻ എന്ത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെ ചെയ്യുമ്പ നമുക്ക്‌ ശരീരെല്ലാം പിന്നെ മൊത്തത്തി അങ്ങ് എളകുവാ വേദന പിന്നെ എനിക്ക് മടിയ പിന്നെ ഞാൻ ചെയ്യാൻ നിക്കത്തില്ല.
ശരീരത്തിന് ഭയങ്കര വേദനയാണ് ഈ യോഗയും എക്സസൈസൊന്നും പറ്റ് നമ്മള് ഇതായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമേത്ത്
കണ്ടിന്യൂ ചെയ്ത് പോരണം എന്നാൽ ന്നങ്ങനെ റെഡി ആയി വരും.
ആ ആ കണ്ടിന്യൂസ് ചെയ്യുവാണേ ആ വേദന മാറുന്നാ.
ആ അത് പറഞ്ഞ് കേക്ക നമ്മളങ്ങ് ഇതെമ്മള് ഒരിക്കെ ചെയ് താ പിന്നെ മ്മക്ക് മടിയക്കാറ് ഈ മടിയാണ് എല്ലത്തിനും കാരണം.
അതെ ചെയ്യുവാണേ ഹെൽത്ത് നമ്മടെ ആരോഗ്യമായിട്ടിരിക്കും. സത്യത്തില് അത് ഹാ എന്നോട് ടൊരാള് പറഞ്ഞു ആൾക്ക് എൺപത്തഞ്ച് കിലോ ഒണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിലെ ആ വെയിറ്റ് ആണ് എൺപത്തഞ്ച് ഞ്ചു കിലോ ഒണ്ടായിരുന്നു ആ ആള് ഡയ റ്റിങ്ങ് ചെയ്ത് ചെയ്ത് ചെയ്ത് ഇപ്പം ആ ചേച്ചിക്ക് അറുവത് കിലോയേ ഉള്ളു. അപ്പ അതിന്റെ കൊറച്ച് ഫുഡും കാര്യങ്ങളു ക്കെ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഇന്നത് ഇന്നത് കഴിക്കണം ഓ നമ്മളിപ്പ അതെല്ലാം ഇപ്പം ഇങ്ങനെ അടിച്ചു കുടിക്കാനുക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അത് നല്ലവണം ഡയറ്റ് നോക്കും വണ്ണം കുറഞ്ഞ നല്ല ഷേപ്പിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് പോണന്ന് ആഗ്രഹോള്ള ഒരാളാണത് അപ്പം ആ ഞാൻ ചെയ്ത് നോക്കാൻ നോക്കിട്ട് എനിക്ക് പിന്നെ അധികം വണ്ണോ കാര്യങ്ങളോന്നുല്ല എനിക്കിച്ചിരി ഹൈറ്റ് കുറവാണെന്നേ ഒള്ളൂ. അധികം വണ്ണോന്നുല്ല എങ്കിലും ഞാൻ ഡയറ്റിങ് ചെയ്യാറുണ്ട് എടക്കടക്ക്. ക്കെടെക്ക് പഷെ എന്നാലും നല്ല ഫുഡ് കാണുമ്പോ ഇച്ചിരെ കൂടുതല് കഴിക്കാൻ ള്ളൊരു ടെണ്ടൻസി ഒണ്ട് ഇല്ലില്ല മധുരം പൂർണമായി ട്ട് ഞൻ അവോയ്‌ഡ്‌ ചെയ്തതാണ് എങ്കിലും ലഡു അങ്ങനൊള്ള സംഭവങ്ങൾ പായസൊക്കെ കാണുമ്പോ ഞാൻ കുടിക്കും.
പഞ്ചസാര പഞ്ചസാര കൊറച്ചാ ഒരുവിധ രോഗങ്ങളൊക്കെ കൊറയുന്ന് പറഞ്ഞേക്കാം. ഷെ അതമ്മക്കു അമ്മ ജീവിതത്തിന്നൊഴുവാക്കാൻ കഴിയാത്ത ഒരിതായി മാറും ചെയ്തിന്.
പിന്നെ വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ആ എന്തോയ്ന് ഡയെ റ്റ് കാണുമ്പ കൊതിയേറുമ്പോ മനുഷ്യൻ കഴിക്കുവ. ഐറ്റി ചെയ്തിട്ടൊന്നും ഒരു കാര്യൊന്നുല്ല. അന്നെ വേറെ എന്തുണ്ട് വി
ല്ലാവരുണ്ട്
രുണ്ട് ചെയ്യാത്തവരും ഒണ്ട്.
യ്യാത്തവരുണ്ട്.
ചെലര് ചെയ്തിട്ട് നല്ല ബെനിഫിറ്റ് ഒള്ളവരും ഒണ്ട്.
പിന്നെ എന്നും എന്നും ഇപ്പ നമ്മള് ജീവിതകാലം മുഴുവൻ നമുക്കിപ്പോ ജിമ്മിൽ പോവാൻ പറ്റോ?
അത്കയൂല. നമ്മള് വീട്ടിന്നറ്റ അങ്ങനെ എടുക്കൂ എല്ലാം ഇതു വീട്ടിന്നെടുത്താലും മതി മ്മക്ക് അമ്മക്കന്നേരം മടിയക്കാരോം എന്തക്കെണ്?
എല്ലാ കാര്യത്തിനും നമുക്ക് മടികളാണ്. സത്യത്തില് സ്ത്രീകൾക്ക് പൊതുവേ മടി എല്ലാ കാര്യത്തിനും ഇപ്പൊ മഴയൊണ്ടോ അവിടെ?
മഴയില്ല ഇന്ന് രാവിലെ നല്ല മഴ പെയ്തിന്. ഇപ്പൊരു ഇത്ണ്ട് കുട്ടികള് മദ്രസക്ക് പോകുന്ന ടൈമിലിന് ആ മഴ. ഇപ്പല്ല ആയിക്കോ